ഹലോ
കെടന്നോ കെടന്നോ
ആഹ് കെടന്ന് ഒറങ്ങിയിട്ടില്ല ഒറങ്ങാന് പതിനൊന്നരക്കാവും ഒറങ്ങാൻ
ആഹ് രാവിലെ നേർത്തെ എണീക്കുവോ
രാവിലെ നേർത്തെണിക്കാന് രാവിലെ സുബ്ഹി നിസ് സ്കരിക്കും ഏഹ് ഒരു അഞ്ചേമുക്കാലാവുമ്പോ എണീക്കും
ഉമ്
എങ്ങനൊ പ്പെ എണീക്കാനൊന്നും പ്പെ എണീക്കാനൊന്നും ആവൂല
ഏഹ്
പിന്നെ നിസ്കരിച്ച്ങ്ങാണ്ട് കെടക്കും നിസ്കരിച്ച് കെടന്നൊറങ്ങൊന്നുല്ല പിന്നെ ഒരു ഏഴ് മണിയാകുമ്പോ എണീക്കും
അപ്പൊ മോളെ സ്കൂള്ക്ക് വിടുമ്പളോ
സ്കൂളിലൊക്കെ വിടുകയാണെങ്കിൽ ഏ ആറര ആവുമ്പോ എണീക്കും
ഉം
ആറ് മണിക്ക് ആഹ് അഞ്ചേമുക്കാലിന് നിസ്കരിച്ച് കെടക്കും പിന്നെ ആറ് ആറര ആവുമ്പോ എണീക്കും
ഉം എന്നിട്ട് ചോറൊക്കെ വെച്ചിട്ട് പാത്രത്തിലാക്കൂല്ലേ
ചോറൊക്കെ പാത്രത്തിലാക്കാന് അത് ഉമ്മ ചെയ്യും
ഉം സത്യം പറഞ്ഞാ അനക്കൊരു പണിയില്ല ഇങ്ങനെ കെടക്കുവാ ഇല്ലേ
ഏ പണിയൊക്കെയുണ്ട് നല്ലോണം
വീട്ടില് അത് കൊണ്ടാടോ കെട്ടിയവന്റെ വീട്ടിലാണെങ്കിലൊക്കെ നല്ല പണിയുണ്ടാവൂലേ
കെട്ടിയവന്റെ വീട്ടിലാണേലും ഒരു പണിയുമില്ല
ഏ
ഏ അത് ഏടാ ഉം ഏ ഫുഡൊക്കെ ഉമ്മ ഉണ്ടാക്കിയോ
ഉം അപ്പോ അടിച്ച് തൊടക്കുവൊക്കെ വേണ്ടേ
ആ അടിച്ച് വാരലും തൊടക്കും മുറ്റമടിക്കുവൊക്കെ വേണം
ഉം അങ്ങനത്തെ പണികളൊക്കെയേ ഉള്ളൂല്ലേ ചെറിയ ചെറിയ പണിയേ ഉള്ളൂല്ലേ ഉം പിന്നെ അവിടെയും ഇങ്ങള് കൊറച്ചാളല്ലേയുള്ളൂ മൂത്താള് വേറെ പോയീന്നല്ലേ പറഞ്ഞത്
ആ ഓല് വേറെ പോയി
കുട്ടികളുണ്ടോ മൂത്താൾക്ക്
ഒരു മോനുണ്ട്
ഉം
ആറര വയസ്സ്
ആഹ് അപ്പൊത്തന്നെ വേറെ പോയില്ലേ
ആഹ് വേറെ പോയി
ഉം ഞങ്ങളൊക്കെ രണ്ട് കുട്ടികളൊക്കെ ആയിട്ടാ പോയത്
ആഹ്
ഉം വേറെന്തെക്കെ ഇങ്ങള് ടൂറൊന്നും പോ അങ്ങനെ യാത്രയൊന്നും പോവാറില്ല
യാത്രയോ ഓ യാത്ര പോയിണ്ട് ഇപ്പോ ഇപ്പടുത്ത് കുടുംബക്കാരെ കൂടെ പോയിന്ന് ടൂറ്
അതെ എല്ലാരും പാടെ എവിടെ പോയി
എവിടാ ഞങ്ങള് ഇവിടെ കോഴിക്കോട്
ഏ ഇപ്പൊ കെ എസ് ആർ ടി സിയിലൊക്കെ ഫ്രീയല്ലേ അപ്പോ ടൂ ഇങ്ങനെ പോകാനൊക്കെ നല്ല സുഖാണ് നമുക്ക് പൈസ വേണ്ടല്ലോ ബസിന് പോവാനൊന്നും ഇല്ല ഞാനെവിടെയും പോയിട്ടൊന്നുവില്ല
പോകുന്നുണ്ടോ പോകാൻ ആഗ്രഹവുണ്ടോ
പോകാനൊക്കെ ആഗ്രഹവൊക്കെ ഉണ്ട് പോകുവാണെങ്കിൽ കോഴിക്കോട്ട്ക്ക് അങ്ങട്ട് പോണം പിന്നെ അട്ടപ്പാടിക്ക് അങ്ങട്ട്
ആരോണ്ടോ ആരോ കൂടെ ഉണ്ടോ പോവാനൊക്കെ.
ഇങ്ങനെ ഇവിടുന്ന് കൂട്ടുകാരത്തികളെയൊക്കെ കൂട്ടിട്ട് പോണോന്നൊക്കെ വിചാരിക്കിണ്ട് ഒരു ദിവസം കുട്ടികൾക്ക് ലീവുള്ളപ്പൊ ശനിയോ ഞായറൊ ഒക്കെ.
ഏ കൂട്ടുകാരത്തികളുടെയൊക്കെ ഹസ്ബൻഡ് സമ്മതിക്കൊ.
ആഹ് അതൊക്കെ സമ്മതിക്കും
ആഹ്.
ഞങ്ങളൊരു നാലഞ്ചാൾക്കാര് ഓരുടെ കുട്ട്യോളൊക്കെപാടെ കൂടിട്ട് പോവുമ്പൊ അപ്പൊ ഒരു രസാണല്ലോ.
ആഹ് കുട്ടികളൊക്കെ എല്ലാരും കൂടി കൂടിട്ടോ.
ആഹ് അവരെ കുട്ടികളെ കൂട്ടണം.
ആഹ്.
അവരെ കുട്ട്യേളും ഇക്ക് ഇനിയിപ്പോ പോരുവാണേലും ഇന്റെ മോള് മാത്രേയുള്ളൂ ചെറിയ മോള് മാത്രേയുള്ളൂ കൂടെയുണ്ടാവുക ചെക്കന്മാരൊക്കെ വലുതായില്ലേ അവരൊന്നും പോരൂല. അങ്ങനെ പെൺകുട്ട്യേളെ കൂട്ടിട്ട്. മോളേം കൊണ്ട് അങ്ങനെ പോണന്നൊക്കെ വിചാരിക്കിണ്ട്.
അല്ലെ മക്കളില്ലാതെ പോയാലും മതി ആഹ്.
അല്ല കുട്ട്യേളില്ലാത്ത ഒരു രസൂണ്ടാവൂല.
രസണ്ടാവൂലന്നൊ കുട്ട്യേള് ഇല്ലാതെ പോണല്ലേ ര രസം.
ഏഹ് എനിക്കിന്റെ കുട്ടിവാണം എവിടക്ക് പോവാണെകിലും.
ഹ്ഹ്.
അവളുണ്ടെങ്കിലെ ഒരു രസല്ലേ ഞമ്മളയിനെ അവിടാക്കീട്ട് പോകുമ്പോ അത് മോശല്ലേ.
ആഹ് അതെ അതെ.
അവരിക്കും ഉണ്ടാവൂലേ നമ്മളെ കൂടെ യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹം.
ആഹ്
ഇപ്പൊ ഞമ്മള് അവരേം കൊണ്ട് പോവാ ഇപ്പവിടുന്ന് കൊറേ ആൾക്കാാര് പോയിട്ടോ അട്ടപ്പാടി ആ ഭാഗത്ത്ക്ക് പോയി.
ആ ഇവിടെപോയാതി മറ്റേ ആ കക്കാടമമ്പൊഴലില്ലേ.
അത് കോയിക്കോടല്ലേ കക്കാട പൊഴ.
ആഹ് ആഹ്. കോയിക്കോടല്ല കക്കാടംപൊയൽ അത് ഇവടാ. എന്താ ഈ കു മറ്റേവിടെല്ലേ കൂടരഞ്ഞില്ലേ. ആ അതൊക്കെ കഴിഞ്ഞ് കൊറച്ചങ്ങട്ട് പോണം.
ആഹ് ഇങ്ങള് പോവാറുണ്ടോ അങ്ങനെ ഇങ്ങള് പോയിട്ടുണ്ടോ.
കൂ ഏഹ് ഏട് കക്കാടംപൊയിലൊ. ഓഹ്.
ആര് ഇമ്മച്ചീടുടെ അതൊ അമ്മായമന്റുടെ.
ഹസ്ബന്റിന്റെ കൂടെ ഇപ്പട്ത്ത് പോയി.
ആഹ്
പിന്ന
വേറെന്തക്കെ
വേറെ നല്ലനെ
ആഹ് വേറെ എന്താ കൊയപ്പൊന്നുല്ല അത് അവിടെ മോനും ഹസ്ബന്റും തല്ലൂട
ആഹ് തലൂട കച്ചറല്ലേ ആഹ്.
ആഹ്‌
ആഹ്
ഇനി കുട്ടി എപ്പളാണീക്ക
ഓള് കൊറച്ചയ്യും
എങ്ങനെ ആളെ എങ്ങനെ കുടിയിലിണ്ടെങ്കി പിന്നെ സഹായിക്കാനൊക്കെ കൂടോ. വീട്ട്ത്തെ പണിയൊൾക്കൊക്കെ കെട്ടിയോന് കെട്ടിയോന് കെട്ടിയോന്
ഇല്ല ഇല്ല കിട്ടിയോനൊക്കെ മടിയാ പണിയെടുക്കാനൊക്കെ
നല്ല കെട്ടിയോൻ ആ ഇവിടെ അങ്ങനെൊന്നല്ലട്ടോ ഇവിടെ എല്ലാരും കൂടും
ആ ഷർട്ടൊക്കെ ഞാൻ തേച്ച് കൊടുക്കൊണം
ആ അവടെ പിന്നെ അതൊന്നും അതൊന്നും വേണ്ട
ചെരുപ്പ് വരെ
ഉം ആഹ് ചെരിപ്പൊക്കെ എപ്പഴേലൊക്കെ കഴുകി കൊടുക്കും പക്ഷെ ഞാ കൂലി വാങ്ങും കഴുകി കൊടുക്കുമ്പോ
പൈസ വാങ്ങുവോ അങ്ങനെ കൂലി വാങ്ങാൻ പറ്റൂല്ല ചെരുപ്പ് കൊ
ചെലപ്പളൊക്കെ ഞാൻ വാങ്ങും
അങ്ങനെ വാങ്ങരുത്, അല്ലാതെ വാങ്ങാന്നല്ലാണ്ടെ, അല്ലാതെ വാങ്ങ എന്നല്ലാണ്ടെ
അല്ലാണ്ട് ചോദിച്ചാ തെരൂലടോ, എന്താവശ്യം ചോദിക്ക എല്ലാ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി തന്നില്ലെങ്കിൽ പിന്നെന്തിന പൈസ സൈക്കും
ആഹ് അങ്ങന തന്നല്ലോ എല്ലാ ഹസ്ബൻണ്ട്മാരും നാട്ടില് വന്നാ അതാ സ്ഥിതി ന്റേതും ഗൾഫിലാവകുമ്പോൾ പൈസ അയ്ക്കുവ അ
ഒരു പത്ത് രൂപ ചോദിച്ചാല് പറയൂ, എന്തിനാ പത്ത് രൂപ എന്താ പത്ത് രൂപയുടെ ആവശ്യം
ആഹാ, ചോയിക്കും
ആഹ, ന്നാ മക്കൾക്ക് കൊടുക്കണോണ്ട് ഒരു കൊഴപ്പുല്ല മൂത്തൊന് ചോയ്ച്ചാൽ പ്ലസ്ടു ടു ൽ പഠിക്കണ മോനിക്ക് ഡെയിലി അമ്പത് രൂപ കൊടുക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കണ മോൾക്ക് ഡെയിലി എല്ലാ ദിവസവും പ പത്തിച് രൂപ കൊടുക്കും
ആഹ്, ആഹ്
പക്ഷെ ആ കൂട്ടത്തിൽ ഒരു പത്ത് രൂപ നമ്മള് ചോദിച്ചാല് എന്തിനാപ്പ പൈസ എന്താ പൈസയുടെ ആവശ്യ ഇവിടെ എല്ലാവും ഞാൻ ചെയ്ത തരുന്നില്ലേക്കും ആ, അങ്ങനെയാണ് എല്ലാവും ചെയ്ത് തരുട്ടോ ഫോണില് നെറ്റ് കേറ്റി എല്ലാം നമ്മള എന്ത് പറഞ്ഞാലുംക്കെ ചെയ്തു തരും, കണ്ടറിഞ് ചെയ്തു തരും പിന്നെ എന്തേലും പ്പ ആവശ്യം ണ്ടെങ്കിൽ നമുക്ക് എന്തങ്കിലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാലത് നിറവേറ്റി തരും ഈ ചോദ്യം കേൾക്കുമ്പോഴാണ് ഞമ്മുക്ക്
ഉം
അപ്പൊ എന്ത് ചെയ്യും ഇടക്കൊക്കെ പോക്കറ്റിൽന്ന് അടിച്ചു മാറ്റും
എല്ലാരും കെ ഏഴ് ഈ മറ്റേ കെ എസ് ആർ ടി ബസ്സിൽ കക്കാടംമ്പയിലൊക്കാ പോവു
ആഹ്.
കോഴിക്കോട് ബീച്ചിൽ അങ്ങനത്തെ സ്ഥലത്തക്ക്‌ ഒക്കെ
ഉം കോഴിക്കോട്ടക്ക് ഇവിടുന്ന് കൊറേ പോവാണ്ട് അപ്പൊ അങ്ങട് പോണെങ്കില് നമക്ക് അയിനുള്ള ആൾക്കാരെ കിട്ടണം ഇത് ഇവിടെള്ളവരൊക്കെ പറഞ്ഞാ ബസ്സിൽ ഇരുന്ന് ഛർദിക്കും. അങ്ങനെ അവർക്ക് ക്ഷീണം വരും അങ്ങനത്തെവരൊക്കെ അപ്പൊ അവരൊന്നും അങ്ങനെ ദൂരം കൊന്നും ഒരുപാട് അകലൊക്കെ ഒന്നും പോകൂല, കുറച്ച് അടുത്തൊക്കെ ആണെങ്കിൽ വരിക എന്നല്ലാതെ പിന്നെ എന്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട് അവള അവളോട് ചോദിച്ചു നോക്കണം അവള ഇന്നോട് അന്ന് പറഞ്ഞഞ് നമുക്ക് കോഴിക്കോട് ഒരു ദിവസം പോകന്നൊക്കെ ചോദിച്ചു പോണം എന്നുണ്ട് എന്തായാലും ഇനിയിപ്പോ ഇത് നിർത്തലാക്കൊ, ഇല്ലേ എന്നൊന്നും അറിയില്ല അപ്പോഴക്കും ഒന്ന് പോയി വരണം എന്നുണ്ട്
കൂടി സമദം വേണല്ലേ
ആഹ്, അതെ, അതെ, അതെ
കൂട്ടരത്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല.
ആഹ്, ഇന്റെ കെട്ട്യോനിക്ക് കുഴപ്പ ഒന്നുമില്ല എവിടുക്കുവാണെങ്കിലും വിടും.
ആഹ ആഹ്, പക്ഷെ ചേലോലെ കെട്ടിയൊന്മാരില്ലേ, കൂട്ടാരതികൾ ആണെങ്കിലും.
ആഹ് അവളെ കെട്ടിയൻ വിടൂല, അവളെ കെട്ടിയോനും ഭയങ്കര.
അ അതന്നെ അങ്ങനത്തോൽ ഉണ്ടാവും, അങ്ങനൊവുമ്പോ നമ്മക്കൊരു എടങ്ങേറ്.
ആഹ് ബുദ്ധിമുട്ടാണതെ പക്ഷെ എല്ലാത്തിനും കൂടെ നിൽക്കണ ഒരാളാണെങ്കി പിന്നെ നമുക്ക് പേടിയില്ലല്ലോ.
ഇല്ലല്ല അത് കുഴപ്പില്ല.
ഉം ചോദിച്ച് നോക്കണം, അവള് ഇപ്പം രണ്ട് മൂന്നീസം മുന്നേ ഇവിടെ വന്നിരുന്നു, അപ്പൊ ഞ അവളോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു.
വന്നു പോയി നീക്കിലേ.
ആഹ് ഇന്റട്ത്തക്ക് വന്നിനു
ആഹ്
അപ്പോൾ ഓള് കുട്ടീന്റെ കാരാട്ടൊക്കെ എന്താക്കാൻ വന്നതാണ് ചേർക്കൻ ചെക്കന്.
ആഹ് ആഹ്
അപ്പൊ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോയി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം പോകല്ലേ ചോയ്ച്ച അപ്പോ ഞൻ എന്റ ഇക്ക ക്കനോട്‌ ഒന്ന് ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശനിയും ഞയർരൊക്കെ പോകവാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസക്കെ കുട്ടികൾക്ക് സ്കൂള് ഉണ്ടല്ലോ. കുട്ടികളായിട്ടൊക്കെ പോകുമ്പോഴല്ലേ രസം.
ആഹ് അതെ അതെ അതെ.
ആഹ് അവിടെ നല്ല കാണാനൊക്കെ ഉണ്ടോ കക്കാടം പുഴയില്.
ഓ അവിടെ കുഴപ്പൊന്നുമില്ല.
അതെ അതിന്റെ ഉള്ളേക്ക് കേറണമെകിൽ നമ്മള് പൈസ എന്തെങ്കിലും കൊടുക്കണോ.
പൈസ ഒന്നും വേണ്ട അവിടൊന്ന് കണ്ടു പോരാനത്രേള്ളു പിന്നെ നമ്മൾ. വയനാട് ഒക്കെ പോവാം.
ആഹ് ആഹ് വയനാട്ട്ക്കൊക്കെ ഇവിടുന്ന് കെഎസ് ആർ ടി സി ഉണ്ട്.
കേ എസ് ആർ ടി സി ഉണ്ട് പിന്നെ കോഴിക്കോട്ണ്ട് അട്ടപ്പാടിൽണ്ട് അട്ടപ്പാടി അടിപൊളിയ.
അവിടെ യി പോയിട്ടുണ്ടോ
ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഇതില് കണ്ടു റിവ്യൂ കണ്ടിനു ഇൻസ്റ്റഗ്രാമില്. നാണയം പോവാ പിന്നെ നമ്മക്ക് സ്വന്തക്കും പോവാലോ പിന്നെ എവിടെങ്കിലും കൊറച്ച് സ്ഥലത്ത്. കോഴിക്കോട് ബീച്ചില് ഇപ്പോ സ്വന്തം ആയിട്ട് പോവാ
ആഹ്
ഒക്കെ ചെയ്യാം.
ഞാനും പോയിട്ടില്ല അട്ടപ്പാടിയിലൊന്നും പോണം. ഇന്ഷാ അള്ളാ ആഗ്രഹം ഉണ്ട് എന്തായാലും ഈ കെഎസ് ആർ ടി സിൽ ഇത് നിക്കണതിന്റെ മുന്ന ഒന്ന് പോ. പോണോന്ന് ഒരു ആഗ്രഹം ഉണ്ട്.
ആഹ് ഫ്രണ്ടിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളും കൂട്ടി. പോയാലും മതി.
അതെ പോണംന്നുണ്ട് ഇന്ഷാ ആള്ള എന്തായാലും. ഒരു ഈ ഒരു അടുത്ത ശനി അടുത്ത ഞായറാഴ്ച ഒരു കല്യാണ ഉണ്ട്.
ഞങ്ങള് കുറച്ച മുമ്പ് മുക്കൻ മാളിൽ പോയി.
അത് എവിടെ മുക്കത്തോ.
മുക്കത്ത്.
അതെ നല്ല നല്ല കാണണ്ടോ.
കാണാന് ഓ കൊഴപ്പന്നുമില്ല അതിന്റെ ഉള്ളില് ഒരു മാളാ അന്റെള്ളില് കുറെേ. മുട്ടായികളും പിന്നെ എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട്.
അതെ.
എന്നാ പിന്നെ ജ്യൂസൊക്കെ കുടിക്കാം ആഹ് പത്തായി ആഹ് ആഹ് ഓക്കെ എന്നാൽ.
ആഹ് ശരി.